ഹലോ
ല്ലേ
ആഹ് കേൾക്കാണ്ടല്ല.
ചായ കുടി കയിഞ്ഞോ?
ഉം ചായ കുടി കയിഞ്ഞു.
അതെ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നോ ഓ ഞങ്ങളത് കഴിഞ്ഞു
ആഹ് കുട്ടികൾ രണ്ടാളും വന്നു ഓര ചായകുടി കഴിഞ്ഞു കളി ക്കാൻ പോയിവന്ന്ക്ക ഇപോ ഉം
ളിക്കാൻ പോല്ണ്ടോ?
ആഹ് കളിക്കും
കുലേ.
ഉം രണ്ടാളും ആൺകുട്ടികള.
ആഹ് ആഹ്.
ഉം ഇന്ന് ക്ലാസ് ഇണ്ടായില്ലേ? മഴ ഇന്ന് രാ ഇന്നലെ രാത്രി ഫുള്ള് മഴല്ലേയിരുന്നു ഇന്നലെ രാത്രി ഇന്ന് രാവിലെ വരൊക്കെ മഴന്നെയായിരുന്നു പിന്നെ പകലൊന്നും പെയ്തിട്ടില്ല. ഇല്ല.
ആ ഇവിടെ വൈകുന്നേരക്കെ ഇപ്പൊക്ക ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറ്റുന്നുണ്ട്.
തന്നെ ആഹ്. ഇവിടെന്ന് ആഹ് ഒക്കായി.
അതെ നിങ്ങൾത് ഈ സമയം ആവുമ്പളെക്കും രാത്രിക്കായ്ക്കുള്ള ഭക്ഷണം ഒക്കെ ആവോ?
ആ ഞാൻ ഉ ച്ചോറാണെങ്കി ഉച്ചക്ക് വെച്ച ണ്ടാവും
അതെ ഏ ഇവിടെ അങ്ങനെയൊക്കെ.
ആഹ് ആഹ്
നമ്മൾ രാത്രിയക്കൂടി കരുതിയിട്ട് ഇണ്ടാക്കും.
ആഹ് ഇവിടെ അങ്ങനെ തന്നെ രണ്ടു നേരത്തിനുള്ളത് കൂടി ഉണ്ടാക്കുക ചെയ്യാ. പിന്നെ എന്തേലൊക്കെ സ്പെഷ്യലൊക്കെ ആഹ് സ്പെഷ്യൽ എന്തേലൊക്കെ ഉണ്ടെങ്കി അപ്പൊ അങ്ങനെ ഇണ്ടാക്കല്ലെങ്കി
ത്തുന്നൊക്കെ ഭക്ഷണം വാങ്ങി കഴിക്കാറുണ്ടോ?
ആഹ് പൊറത്തുന്ന് എപ്പോഴേലൊക്കെ കഴിക്കും.
അതെ
നിങ്ങൾ ഏടെങ്കിലും പോകോ ടൂർ എങ്ങട്ടെലും പോവാറ്ണ്ടോ?
ഒത്ത പോണംന്ന് ഇങ്ങനെ വിചാരിക്കുന്ന് എല്ലരേം ഒരേ സമയത്ത് ഒത്ത് കിട്ടാൻ ഭയങ്കര പണിയാ. അപ്പൊ നമ്മള ങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറി ഇങ്ങനെ. കൊണ്ടിരിക്കും നിങ്ങള് പോവാറുണ്ടോ? ആ നമ്മള് ഇപ്പ കഴിഞ്ഞല്ലോ അപ്പയിന് ശേഷം നമ്മള് ഇങ്ങെനെ എപ്പോഴും ഇങ്ങനെ കാണൂല. അപ്പൊ എല്ലര്ക്കും. ഫ്രീ ആന്ന ടൈമിങ്ങനെ ഒത്ത് കിട്ടാൻ ഭയങ്കര പണിയാ. പോവാറിണ്ട്.
എല്ലാരും കൂടി ഒന്നും കൂടാനാവൂലേ. ആഹ് ഞങ്ങളും പോവലിണ്ട്.
എ കുട്ടിക്ക് ക്ലാസ്ള്ളത് കൊണ്ട് എപ്പോളും ങ്ങനെ പോകാൻ പറ്റൂലല്ലെ വെക്കേഷൻ ഒക്കെ ആവണ്ടി വരൂല്ലേ?
ആ പെരുന്നാൾ ലീവ് ഉണ്ടായല്ലോ ഇപ്പൊ. പെരുന്നാൾ ലീവിന് പോയി. ബീച്ചിലൊക്കെ പോയിരുന്നു.
അതെ അവിടെ അടുത്ത് ബീച്ചൊക്കെ ഉണ്ടോ?
ആ ഞങ്ങള് പൊന്നാനിക്കൊക്കെ പോവാ കോഴിക്കോട് പൊന്നാനി.
അതെ
ആഹ് അങ്ങനെയൊക്കെ പോവും കുട്ടികളായിട്ട് അങ്ങനെ പോകുമ്പോ ഒരു രസല്ലേ കുട്ടികൾക്ക് എപ്പളെലൊക്കെ അങ്ങനെ ആകുമ്പോ.
എപ്പോഴും യാത്ര പോകണം നമ്മുക്ക് നമ്മള പ്പളും ങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാകുമ്പോ നമുക്ക്ന്നെ ഒരു മൈൻഡ് റിഫ്രഷ് ആകും നമ്മളള് യാത്ര ചെയ്യുമ്പോ.
ആഹ് എവിടക്ക്കെലും പോയി വന്നാല് ഞമ്മക്കൊരു കൂടുതല് ഒരു രസായിരിക്കും.
അതെ സം നമ്മൾ ഈ വീട്ടിലന്നെ ഇങ്ങനെ ഇ ഒതുങ്ങി കൂടുമ്പോ നമ്മക്കൊരുത് ണ്ടാവില്ലല്ലോ നമ്മള് പണിയെടുത്ത് അതൊക്കെ ഭക്ഷണം കഴിക്യാ അപ്പൊ നമ്മള് പുറത്തൊക്കെ പോയി ചില്ല് ചെയുമ്പോ അത് വേറെ തന്നെ രസാണല്ലോ?
ഉം എവിടന്നേല പുറത്ത് പോയൊന്ന് ഭക്ഷണം കഴിക്കലും. ഒന്ന് കറങ്ങി വന്നാലൊക്കെ ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആയി കിട്ടും
അതെ അതെ ഇപ്പൊ എല്ലരും പോകുന്നുണ്ടല്ലോ ഇപ്പൊ ഫുള് പിന്നെ പുറത്താണെങ്കിൽ ഒരുപാട് ഷോപ്പ് അങ്ങനെ വരുന്നുണ്ടല്ലോ പോവാൻ പറ്റിയ സ്ഥലയിട്ട് ചായ കുടിക്കുന്നതൊക്കെ
ആ വെറുതെ പോന്ന് ഞമ്മക്ക് ഒര്
അതെ ചായ കുടിച്ചിരുന്ന് വർത്താനം പറയാൻ പറ്റ്വ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി
ഉം കഫ് ആഹ കൊഫേകഫകൾുണ്ട് ഉം ഉ ഒരു വട്ടം പോയാൽ പിന്നെ നമ്മളെപ്പോഴും പോയി കൊ
ആഹ് എപ്പോഴും പോയിപ്പോ നമ്മുക്ക് വീട്ടിൽന്ന് ചായ പിടിച്ചാ നമ്മുക്ക് റെഡി ആാവൂല.
ആ കുറച്ചു ദിവസം കഴിഞ്ഞ ഒന്ന് എവിടെേലും പോയി കുടിക്കണം
ആ ഒരാഴ്ചയക്കെ പിടിച്ചു നിക്കാൻ പറ്റും ഒരാഴ്ച കഴിഞ്ഞാ പിന്നെ പുറത്തു പോകേണ്ടി വരു. നിങ്ങളാണോ പൊറത്ത സാധനൊക്കെ വാങ്ങാൻ പോവല് അതോ ങ്ങള് ഭർത്തവാ
ഷോപ്പക്കൊക്കെ പോകുമോ ഞങ്ങള്ൾ ചില ഒന്നായിട്ട് സാധനമൊക്കെ കഴിയുമ്പോക്കെ ഒന്ന് മാൾകളിലൊക്കെ പോയി കൊറച്ച് പർച്ചേസ് ചെയ്ത് വരും. പി കൊറച്ച് കുറച്ച് സാധനം ഉള്ളത് ഇവിടുന്ന് വാങ്ങിക്കും കുട്ടികള് പോയി വാങ്ങിക്കും.
നിങ്ങള അടുത്ത ടൗണിലൊക്കെ നല്ല സാധനങ്ങളൊക്കെ കിട്ടോ?
ആഹ് അമ്മട നല്ല നല്ല നല്ല സാധനങ്ങ രണ്ട മൂന്ന് മാളുണ്ട്. എല്ലാതും അവിടെ പോയാ നമുക്ക് മാളിൽ തന്നെ എല്ലാതും ഒറ്റടിക്ക് വാങ്ങി
ആ് നമ്മളെ മാളില പോയാലുള്ള ഒര് സുഖ താ നമ്മളിപ്പോ പൊറത്തൊര് ടൗണിൽ പോവാണെങ്കിൽ നമ്മൾ ഒരുപാട് ഷോപ്പിൽ കേറിയിറങ്ങണം അപ്പൊ മാളൊക്കെ പോവാണെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ തന്നെ നമുക്കാണെങ്കിൽ ശ് ക്ഷീണും അറിയൂലഫുള്ള് എ സി സൗകര്യങ്ങളൾ ആയതുകൊണ്ട്
ഉം മാളില് പോയാ നമുക്ക് ഒറ്റടിക്ക് എല്ലാ സാധ
എല്ലാ സാധനവും കിട്ടും വേറരു ഷോപ്പ് തപ്പി പോകേണ്ടി ആവശ്യല്ല.
ഉം കുട്ടികളായിട്ടൊക്കെ പോകുമ്പോ കുറച്ചും കൂടി സേയ്ഫ് അതെ ന്നെയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ളത് അങ്ങനെ അതുംണ്ടാവും ആ ഓ ഒരട്ട് പർച്ചേസ് ചെയ്യാൻ സുഖൊക്കെ മാളില് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ തന്നെ
അതെ അതെ ഇപ്പൊ എല്ലാരും മാളാണല്ലോ പോയി കൂടുതലായിട്ടും പർച്ചേസ് അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ചെയ
ആ ഓഫറ് നമ്മള ഫോണിലക്ക് അപ്ഡേഷൻസ് വരും മെസ്സേജ് വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ് ഓരോരോ ആഴ്ചകളിലും ഇങ്ങനെ ദിവസം ഒന്നുണ്ടാവും ഉം ആ ദിവസങ്ങളിൽ നോക്കി പോയാൽ നമുക്ക് നല്ല സാധനങ്ങള്ൾ കിട്ടും.
നമ്മുക്ക് നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്യും മാളിലാകുമ്പോ
ഉ അന്നത്തെ ദിവസം നോക്കിപ്പോയാ വെലകറവും ഉണ്ടാവും അപ്പൊ നല്ല സൗകര്യണ്
ആ മാളിൽ ഒക്കെ നല്ല ഇടയ്ക്കന്നെ ഓഫറിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വന്ന അപ്പോ ഓഫറിൽ കൊടു കൊടുക്കയും ചെയ്യല്ലോ സാധനങ്ങളൊക്കെ?
ഉം ഇപ്പൊ സ്കൂൾ സീസൺ ഒക്കെ ആയിട്ട് നസ്‌റ്റോലൊക്കെ നല്ല ഓഫർണ്ടായിരുന്നു ആ എല്ലാ കടകളിലും ഓഫറ ണ്ടാവും
ആഹ സ്കൂൾ സീസനാവും അതിന്റെ ഒരുപാട് സാധ ധനങ്ങൾ വാങ്ങാന് ഉണ്ടാവൂല്ലേ?
ആഹ സ്കൂൾ സീസണിലും ഇപ്പം ബക്രീതിന്റെ എല്ലായലും ആവുമ്പലും അയിലുണ്ടാവും അയിന്റെ ഓ കുറു സൈലും റമളാൻ ആകുമ്പോ അല്ല ഓരോരോ വിശേഷങ്ങളൾ ആകുമ്പോഴും ഉണ്ടാവും
ആ അതെ ഓഫർണ്ടോ പൊറത്തെ ഷോപ്പ് - അപ്പ അങ്ങനെ ഓഫറിൽ നമുക്ക് സാധനം കിട്ടൂല.
ഉം നമ്മളിപ്പോ ഒരു വട്ട അവടെപോയി പർച്ചേസ് ചെയ്ത പോലെ നമ്മളെ ആ നമ്പറും കാര്യവും നോട്ട് ചെയ്ത്
ആ ആ നമ്പർ നമ്മൾ അവിടെ പർച്ചേസ് ചെയ്തല്ലോ ആ നമ്പർ ഇണ്ടെങ്ക കിൽ നമുക്കരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫറ് കിട്ടും.
ആഹ അപ്പൊ നമ്മളെ നമ്പറ് ഒലെ ഇതില് സേവ് ചെയ്യും അപ്പ അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് വന്നൊണ്ടിരിക്കും.
നമ്മൾ എവിടെൊക്കെ ആയാലും ഫുഡിന്റെ തൊ ഈ ബ്രോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓഫറിൽ കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര കേടാണ് ഇങ്ങനെ പറ പറയുന്ന കേക്ക അ ഫ്രീസ് സ ചെയ്ത് ആഹ ശ്രദ്ധിക്കണന്ന് അത് ഓൽക് ചെലവായി പോവാത്തത് കൊണ്ട് ഓഫറിലേ ഓഫർന്ന് കാണുമ്പോൾ പൊതുവേ ഇപ്പഴത്തെ കാലത്ത്. ജനങ്ങൾ ഓഫർന്ന് എവിടെ കേട്ടാലും ചെല്ലല്ലോ ആഹ. അത് ക്വാളിറ്റി ഉണ്ടാവില്ല എന്തായാലും നല്ല സാധനവും അങ്ങനെ ഓഫറിൽ കൊടു
ആഹ അത് ഓൽ അതിന്റെ ഡേറ്റ് കഴിയാനാകുമ്പോ അല്ലെ ഞമ്മക്കത് കിട്ടാ അപ്പൊ നമ്മ ഭക്ഷണം സാധന
പക്ഷെ അതേ സെയിം വിലക്ക് കൊടുക്കുമ്പോ ആൾ ലു കാല് വാങ്ങൂലല്ലോ അപ്പൊ ഓഫർന്ന് പറയുമ്പോ ആൾകാര് വേഗം ഓടും.
ഉം നമ്മൾ എപ്പോഴും എന്തിനും സൂക്ഷിക്കണം.
അതെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെ നമുക്ക് അസുഖം വരന്നൊന്നും പറയാൻ പറ്റൂലല്ലോ..
ഉം
അങ്ങനത്തൊക്കെ നമ്മൾ പരമാവധി വീട്ടിൽ അന്നെ ഉണ്ടാക്കി നോക്കി ക്കുന്നതാ നല്ലത്..
ഉം അതെന്നെ ആവും നല്ലത് നമ്മള് വാങ്ങി ഉണ്ടാക്കുമ്പോ കുറച്ചും കൂടി ഫ്രഷ് ആവും.
ആ അതെ അതെ പക്ഷെ നമുക്ക് അതിന് കൂടുതൽ ഒരു രസം തോന്നുന്നു അതുകൊണ്ട് അതായതോണ്ട് നമുക്ക് പൊറത്തുന്ന് തന്നെ വാങ്ങാൻ തോന്നും.
ആഹ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് തിന്ന് ടസ്റ്റ് ചെയ്താ ആൾക്കാർക്ക് കുറച്ച് ദിവസംണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ഒ വാങ്ങാൻ പൂതി
നിങ്ങളെ കുട്ടികൾക്കൊക്കെ അങ്ങനൊയായിരിക്കുംല്ലേ പുറ
ഉ ആ ഒക്കെ അങ്ങനെ തിന്ന് പരിചയപ്പെട്ടപ്പോളേ.
പരിചയപ്പെടുമ്പോ ഇങ്ങള്ത് ഉണ്ടാക്കുന്നുന്നത് ഒരു ടേസ്റ്റും ഇല്ല പുറ
ആഹ അങ്ങനത്തെ ഫുഡ്‌ ഒന്നും ഇപ്പൊ ഞമ്മക്ക് ക്ക് വല്ലാതെ ചെയ്താലൊക്കെ ശരിയാവും നമ്മളാ കൊറോണ സമയത്തൊക്കെ. അങ്ങനെയൊക്കെ പരീക്ഷിച്ചു നോക്കിയിരുന്നു പക്ഷെ. ഇപ്പോളൊന്നും നമ്മളിപ്പോ പോയി വാങ്ങല്ലപ
പൊ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിപ്പോ ആ നോമ്പിന്റെ സമയത്തൊക്കെ..
ആ
നോമ്പിന് ഉണ്ടാക്കുമ്പോലെ നമുക്ക് നോമ്പ് കഴിഞ്ഞാല് ഉണ്ടാക്കാൻ കഴിയൂല്ല. അപ്പോ അതിലന്നെ ഉണ്ടാക്കി പോവും
ആഹ് പിന്നെ ആ ഇൻട്രസ്റ്റ് കിട്ടൂല അപ്പൊ ആ ഒരു സമൂസയാണെങ്കിൽ തന്നെ നമ്മള് നോമ്പ് മുപ്പയിസം ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു
ആ പിന്നെ നമ്മൾ വിച അപ്പൊ നമ്മൾ വിചാരിക്കും ത് എപ്പോഴും അങ്ങനെ വൈകുന്നേരം നമുക്ക് ണ്ടാക്കാൻ പറ്റോല്ലോന്ന് പക്ഷെ പിന്നെ ന്താറില്ല പിന്നെ അത് എത്ര നമ്മൾ ശ്രമി ച്ചാലും നടക്കൂല ആ ഒരു മൈൻഡ് കിട്ടൂല.
ആ പിന്നെ നമ്മളത് ചെയ്യൂല, അപ്പൊ മ്മള് വിചാരികും
ആ ഇതിപ്പോ ണ്ടാക്കുന്നെൽക്കും നല്ലത് നമ്മള് കടയിൽന്ന് വാങ്ങി കഴിക്കുന്നതല്ലേ വിചാരിക്കപ്പത്ണ്ടാക്കുന്ന സാധനം മതിയല്ലോ കടയിൽന്ന് വാങ്ങാന്.
ഉം പക്ഷെ അത് നമ്മള് പിന്നെ ഉം വീട്ടന്ന് ഉണ്ടാക്കാണെങ്കിൽ ഒ നല്ലത് ഹെൽത്തി ആയിട്ട് കഴിക്കാം, മറ്റേ ടേസ്റ്റ് നോക്കിപ്പോയാമ്മക്ക്
ഹെൽത്തും അതെ ഇപ്പൊരുപാട് ചെറുപ്പ പ്രായത്തുള്ള കുട്ടികൾ ന്നെയല്ലേ ഹോസ്പിറ്റല്ലൊക്കെള്ളത്.
ഉം ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടെന്നെണ്.
ഉം ആരും ആരെ ഹെൽത്ത് നോക്കുന്നില്ലല്ലോ അപ്പള്ള ആ രുചിക്ക് മാത്രള്ള ഇത് പിന്നീട് ന്ത് സംഭവിക്കുന്ന ആരും ഒന്നും ചിന്തിക്കൂല. നിങ്ങള്, സ്പെഷ്യലൊക്കെ ണ്ടാക്കാറുണ്ടോ?
ആ, ഞാന്ണ്ടാക്കും, ബിരിയാണി, അങ്ങനെള്ളക്കണ്ടാക്കും, മന്തിയൊക്കെണ്ടാക്ക്ഒക്കെ ചെയ്യും, ഞമ്മള്. ഞമ്മളെതായ രീതിക്കൊക്കെ ണ്ടാക്കും.
അതെ, നമ്മള് മന്തിയൊക്ക, നമ്മൾ ണ്ടാക്കുമ്പോ, എത്രാലും ഷോപ്പിലുള്ളത്, കിട്ടുന്നില്ലാലോ.
ആ, ടേസ്റ്റ്നമുക്ക് കിട്ടൂല, അത് ഓല് കുഴീല്അറക്കിച്ചിട്ട്ണ്ടാക്ക ണ, മന്തി അയിന്റേതായ, ഒരു, ടേസ്റ്റ്, കാണിക്കും.
ആ, അതായിരിക്കുംല്ലേ, നമ്മള് ണ്ടാക്കുമ്പോ, നമ്മളയില് ഫുഡ് കളർചേർത്തുന്നില്ലേ, ഓലതൊന്നും, ചേർത്തുന്നില്ലല്ലോ?
ഓല്, ചുവപ്പുകള്മന്തി കടയില്, വാങ്ണ കടേല് അധികം, ചോപ്പ്ണ്ടകും. ലല്ലോ, ആഒരു, മഞ്ഞ, ആഒരു, വെള്ള, പോലത്തെ, ചോറന്നെആാവും.
നമ്മള്, നമ്മള്ണ്ടാക്കുമ്പോ, നമ്മള അതില്, കളറൊക്കെ, ചേർത്തിട്ട് ഓലുണ്ടാക്കുന്നആ ഒരു, ടേസ്റ്റ്, നമുക്ക് കിട്ടുന്നില്ല. ബിരിയാണിക്കെവുമ്പോ, നമുക്ക്, കിട്ടും.
ഉം, ബിരിയാണിഒക്കെ, അധികം, ഇബടെണ്ടാക്ക്യ്യാ, അതൊന്നും, വാങ്ങൂല.
ആഹ, ബിരിയാണി, നമുക്ക്, വാങ്ങേണ്ടി, വച്ച, ആ, അതൊക്കെ, നമുക്ക്, വീട്ടിൽ തന്നെ, രുചിതോന്നറ്, മന്തിയൊക്കെ മ്മള്ണ്ടാക്കിയാ, റെഡിആവൂല.
ഉം, ന്നാ, ശരി, ന്നാ, പിന്നീട്, ആആ ന്നാ, ശരി.